ഹലോ ആഹ് ന്തെ ആഹ് എന്തട്ക്കാ മഴയൊക്കെ പെയ്യുന്നോവിടെ
ഇല്ലില്ല ഇപ്പൊ മഴയൊന്നുല്ല നങ്ങൾടെവിടെ ഒരു എന്തുവാ ആഹ് ഉത്സത്തിന് പോവാൻ വേണ്ടിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊട്ടിക്ക
ആന്നോ വീടിന്റെടുത്താന്നോ
അല്ല കൊറച്ച് പോണം ഇവറൊരു ബന്ധുവിന്റെ വീട്ടിലൊ അപ്പർത്ത അറ് വിളിച്ചുൽസവത്തിന് വിളിച്ചയ നമ്മളെ ആഹ്
ഒരുപാട് പരിപാടിയൊക്കെ കാണുല്ലോ
ആഹ് പരിപാടിക്കെ ഉണ്ട് പത്ത്വസത്തെ ഉത്സണ്ടാ
തീരാൻ പോവാന്നോ അതോ
അല്ലല്ല ഇന്ന് അഞ്ചാണ്ട് അഞ്ചാറാണ്ടായേയുള്ളൂ പിന്നെന്ത്വടെ ഒരു പരിപാടി ഗാനം മേളയാണ്ടൊണ്ടെന്ന് പറഞ്ഞ്
ഓഹ് സ്റ്റേജ് പരിപാടി ഒണ്ടല്ലേ
ഉണ്ടന്നറഞ്ഞ് അപ്പൊ അതിന് പോവാന്ന് പറഞ്ഞ് അതിന് പോവാന്ന്ച്ച്
എന്നാ വലിയ അമ്പലൊക്കെ ആന്നോ
ആഹ് വല്യമ്പലവ പരിപാടിയൊക്കെയാ കുതിരെ കുതിരെടേം പ്ലോട്ടും പിന്നെ ഗഎല്ലാസോം പരിപാടിയും സ്റ്റേജ് ഷോയൊക്കെണ്ട് പലതരത്തിലുള്ള സ്റ്റേജ് ഷോ ഒക്കെണ്ട് ആഹ്
അപ്പം പത്താമത്ത്സം ഭയങ്കര പരിപാടിയായിരി കൊല്ലോ
ആഹ് പത്താ ദിവസം ഭയങ്കര പരിപാടിയാന്നൊക്കെ പറയന്ന് നമ്മളത് ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ അവിടെ പോയി ഇപ്പം അവര് വിളിച്ച സ്ഥിതിക്ക് ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു
ഉത്സവത്തിന് വിളിക്കുന്നത്
ആഹ് ഇതവിടെ പരിപാടി ഉണ്ടായോണ്ട് വിളിച്ചയാ
ഓഹ് അങ്ങനെ വിളിച്ചയാന്നോ
ഞങ്ങള് പറഞ്ഞത് പരിപാടി വല്ലോണ്ടെങ്കി വിളിക്കാൻ പറഞ്ഞ് വെർതെ പോയി കാണാലോ
ആഹ് ആഹ് ഇപ്പ നല്ല ഗാനമേള ട്രൂപ്പാര് ചെൽപ്പം
വാണാ അറിയത്തില്ല ഇനി പ്പോയ അവര് പറഞ്ഞ് ഇന്നോല്ല ഒരു നോട്ടീസ് അയച്ചു തന്നാര്ന്നു നമുക്ക് പ്പയ്നാത്തൊക്ക്യപ്പിന്ന് ഗാനമേളൊക്കെ കാണിക്കുമ്പം അപ്പൊ വിചാര്ച് ചുമ്മാ ഗാനമേളെയ്ക്കെല്ലേ പോയി ഒന്ന് കാണാന്ന് വിയാര്ച്ച്
പ്പൊ വാന്നോ ആഹ് ഗാനളേക്കെ ചെലപ്പോ ചെലത് ഒ ടീമിന്റെ ക്ക നല്ല പരിപാടി ആയിരിക്കും
ആഹ് ഓട്സോ ഒക്ക കാണാ വന്ന വയ്ങ്കര ഇഷ്ടാക്കെ ഇവിടെ എല്ലാർക്കും
ആന്ന നിങ്ങള് രണ്ടു മ പോവാനോ
ആഹ് വ്ടെ അടുത്ത് ഒറം ഇല്ലില്ല്യ ഇവ്ടെ കൊറ അടുത് ത് കുറേ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഉത്സവൊ ഉണ്ടാവും വ്ടൊക്ക പ്പൊയ് കണ്ട് നമ്മുടെ അവ് അടുത്തൊരു അമ്പലുണ്ട് അവിടെ അത് നമ്മട നമ്മുടെ ഉത്സവം മ്മടെ അപ്പർത്ത് ആ നമ്മ്ട പ്പർത്തൊരമ്പലവുണ്ട് അവ്ടെ അവ്ടെ അമ്പൽസ് ആ ത് കഴ്ഞ്ഞ് അവിടെന്നാ ജനുവ ഫെബ്രുവര്ലാണ്ട് കഴിഞ്ഞ് അവിടെക്കെ ആദ്യമേ ഉത്സവൊക്കെ കഴിയും ആഹ്
എവിടേക്കാ ഉത്സവം കഴിഞ്ഞ്
ആഹ് എല്ലാടത്തു ഉത്സവ കയ്ഞ്ഞ് ഇവിടെ ഇനി ഇന്ന് കഴിയു ഇന്ന് കഴിയുയാരിക്കും പത്ത പത്ത് അവിടെ ഇവിടാ തോന്ന് ലാസ്റ്റ് ഉത്സവൊക്ക നടക്കുന്ന ട്ടോ അവര് പറഞ്ഞ അവരെന്നെ പറ ന്നേന്നു അവ്ടെ ഇവ്ടാ ലാസ്റ്റ് ഉത്സവ വര്ണെ ന്നൊക്ക നമ്മള് നേര്ത്തെ വിളിച്ചാര്ന്നു പോവായിരിക്ക്ന്നെ ശരിയല്ലല്ലൊ
ആഹ് അവസാൻത്തൊര് ഉത്സവൊക്കെല്ലേ
ആഹ് അപ്പൊ പോയൊന്ന് കാണാന്ന് വിയാര്ച്ച് ഉത്സവൊക്ക അമക്ക് വർഷത്തില് ഒരിക്കലൊക്ക കിട്ടത്തൊള്ളു ഇനി ഈ ഉത്സവ മെങ്കി ഇനി അടുത്ത വർഷ ആവണ്ടെയോ
ആഹ് ന്ന്ന്ആര
ആഹ് അപ്പപ്പി ന്നെ അപ്പൊ യാരിച്ച് പോയോന്ന് കാണാന്ന്
അങ്ങനൊക്കെ പോയി നോക് ക്കും പരിപാടി നല്ല പരിപാടിക്കെ ആണെങ്കി
പൊറത്തോട്ടൊക്കെ എറങ്ങീട്ടും കൊറ്ച്ച് ഊസ് ആയി അപ്പ പൊർത്ത് പോവാന്നൊക്ക യ്ച്ച്
ആ ദൂരെ ഉണ്ടൊഅമ്പ ത്തിലോട്ടുവാൻ
ആ ദൂരൊ ഒരു പത്ത് കിലോമീറ്ററ ങ്ങ് കാണും വണ്ടി ഉണ്ടായോണ്ട് പോയിട്ട് വരാം
രാത്രിയിലല്ലേ പരിപാടി അപ്പം
രാത്രിയിലാ രാത്രില പരിപാടി ആ ര ത്രി ന്നെ
ഒര് എട്ടമ്പൊത് മണിയൊക്കെ ആവുആയിരിക്കും
ആ മഴ പെയ്തില്ലെങ്കി ചില പ്പ നേരത്തെ നടത്തും ന്നൊക്കെ പറയുന്നത് കാരണം മഴയൊക്കെയല്ലയോ മഴയൊക്കെ പെയ്ത് ആ പെയ്യുന്നന്ന് അറിയാ പറ്റത്തില്ല ഉം അത് കൊണ്ട് മഴ പെയ്തില്ലെങ്കി ചെലപ്പം നേർത്തെ നേരത്തല്ലേ ഇപ്പൊ പത്ത് മണിക്ക് മുന്പേ എല്ലാ പരിപാടിം നിർത്തണം എന്നൊക്കെയാണല്ലോ
ആ മൈക്ക് ഒക്കെ പത്ത് മണിക്ക് മുന്പങ്ങ് ഓഫ് ഫാക്കാണെന്ന
ആ അങ്ങനെയെക്കെയുണ്ടല്ലോ ഇവിടാണെങ്കി ഇവിടെത്തെ കൊറേ ഇവ്ടെത്തെ പത്ത് പയ്നൊന്ന് മണിക്കും വെടിക്കെട്ടൊക്കെയാ. അങ്ങനെ പോലീസാരൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്‌നൊക്കെ ആയതാ
ആ ചേലോരൊക്കെ പരാ തി കൊടുക്കും നാട്ടാര്ന്നേ
ആ അതിപ്പോഴത്തെ ആണ്പിള്ളേരും അങ്ങനെയൊക്കെയാ ആണ്പിള്ളേർക്ക് അവർക്ക് ഉത്സവം ന്ന് കേൾക്കുമ്പേയെ ഇവൻ
ആ അവന്മാര് ഓരോന്നും അടിച്ചും ക്കിയൊക്കെ പ്രശ്നമില്ലാത്തിടത് അവന്മാര് പ്രശ്നമുണ്ടാക്കുകയും
ആഹ്
എല്ലാം ചെയ്യും ആ നമുക്കൊന്നും മക്കളീം കൊണ്ടെന്നും വിശ പോയി നിക്കാനും പറ്റത്തില്ല
ആ ആ ഇവടെയും ഭയങ്കര തെര കെക്കെ എന്ന് പറയും ഇവ്ടെ ഈ ഉത്സവത്തിന് എപ്പഴും അടിയൊക്കെ എന്നാ അവര് പറയുന്നേ
മ് ഗാ നമേള ക്കെ ആന്നേങ്കി അടിയൊക്കെ നടക്കും
പ്പ ഓരോ നമ്മളെ ഓരോ ഓരൊമ്പലത്തില് ഓരോ കരക്കാ പ്പോ ഇവർക്ക് ഓരോ കരക്കാർ മത്സരങ്ങളാ പരസ്പരം അങ്ങോട്ട്
അതാ കൊഴപ്പം പര കരക്കാരെ തമ്മിലുള്ള മത്സരങ്ങള് നടക്കുമ്പോഴാ ഒരാക്ക് മ റ്റൊളക്കാലിലും അ മ റ്റേ കരക്കാര് ഈ ഗാനമേള കൊളവ ക്കാൻ വേണ്ടി അവര് മനഃപൂർവം വഴക്കുണ്ടാക്കലും
അക്കെ അങ്ങനെ
മി മി ക്കപ്പോഴും അവസാന ഒക്കെ അടി നടക്കുന്നത് ഈ പകൽക്കഴ്ചയൊക്കെ വരുമ്പോഴൊക്കെ
ആ ആ ന്ന് പിന്നെന്തോ ജോലിക്കൊക്കെ പോന്നുണ്ടോ
ഇല്ല ഇല്ല ജോലി ഒന്ന ഇല്ല നോ ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ജോലി സ ഒന്നും ആയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം അല്ലേ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോണം
പോ യിരുന്നു വെറതെ വീട്ടിലിരിക്കാത്ത പഠിക്കാനൊക്കെ പോകുന്നു നല്ല ജോലിയ വല്ലാം ആവത്തള്ളൂ
ഇപ്പൊ എന്തെങ്കിലും സമൂ സമൂഹ തില്ലേ
പ അത് സമൂ ത്തിലയാലും നമ്മുടെ വീട്ടിലായാലും ഒരു വില വേണ വരുന്നാകില്ല
ഉം ഒരു ജോലിയൊക്കെ വേണം
ക്കെ വേണം എങ്ങനെയൊക്കെില പഠിച്ച ജോലി ആക്കണം
ഉം എന്താ ഡിഗ്രി പഠിച്ചാന്നോ
ആ ഡിഗ്രി പഠിച്ച എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല
ആണോ ആ ആ അതാദ്യമേ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നിട്ട് നമ്മൾ വേറെ എന്തായാലും പഠിക്കാൻ പോ ജോലി ഇടു എന്തായാലും പഠിക്കൻപ്പ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജോലി അടിസ്ഥാനത്തിലുള്ള ആ ജോലി അടിസ്ഥാനത്തില ഒരുപാട് കോഴ്സ് ഉണ്ട്
അക്കെ ഇതൊക്കെ പോണം
പോവുന്നതിനു വേക്കൻസി ആ വേക്കൻസി ഉണ്ടോന്ന കൂടി നോക്കിട്ടണ്ട പോവാൻ ചിലതൊക്കൊണെങ്കിൽ പഠിച്ച ഇറങ്ങിയിട്ടും ജോലില്ലാ നിക്കുന്ന കൊറെ പേരുണ്ട് ഇവിടെണ്ട്
ആദ്യ ഒരു എന്തേങ്കലും പഠിക്കാൻ പോകുമ്പോ അതിനെ കുറിച്ച് എല്ലാം ആലോചിച്ചും കണ്ടും തീരുമാനിച്ചു
ഉം അന്നേന്നെ എല്ലാരും അല്ല ഓരോത്തരം പരസ്യങ്ങള അെ കാണുമ്പോ നമ്മൾ എരിക്ക അതിന് പോ ഉറപ്പാ ജോലി നമുക്ക് ഉറപ്പാ പക്ഷെ അന്നത്ത് പോയി പഠിച്ച് നമ്മള് പത്ത കഴിഞ്ഞിട്ട ഒക്കെ ഇറങ്ങുമ്പോഴേ നമുക്ക് അതിനാം സീരിയസ് മിലാത്തുള്ളൂ ജോലി ഇല്ല ഒന്നും ഇല്ല കുറേ പേര് അങ്ങനെ പിം കണ്ട് മടക്കിട്ട് നിക്കുന്നുണ്ട്
ആ ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റൽ മേഖലയിൽ എന്തെങ്കിലും ജോലി പഠി തന്നെ അവര് പിന്നെ എക്സ്പീരിയൻസ് ചോദിക്കും അവർക്ക് അറിയത്തില്ലല്ലോ നമുക്ക് എവിടെയും ഒരു ജോലി കി കിട്ടിയാലേ എക്സ്പീരിയൻസ് കിട്ടത്തോളന്ന്
കേരളത്തിലാപ്രശ്നം കെട്ടോ കേരളത്തിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് വേണം പുറത്തോട്ടങ്ങിയാണെങ്കി കുഴ
വലിയ കുഴപ്പമില്ല പലർക്കും പിന്നെ പുറത്തോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ട്ടും കൊണ്ട് പലരും പുറത്തോട്ട്
പോകത്തതില്ല ചിലവർക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടി പഠിക്കുന്നവരോ കോഴ്സുകളുണ്ട് പുറത്തു പോയി പഠിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യക്ക് പുറത്തു പോയി
ഇന്ത്യക്ക് പോരോ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി ഇന്ത്യ തന്നെ അവരുടെ ലാംഗ്വേജ് ഇത്ര നാള് പഠിച്ച്
ആ ജർമ്മനൊക്കെ ആ
പുറത്ത് പോകണമെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു വേണമല്ലോ അത് ആ ടെസ്റ്റ് പാസ് സായിക്കാട്ടല്ലേ അങ്ങോട്ട് പോവാനുള്ള വിസയൊക്കെ റെഡി ആവത്തോളു
എല്ലാത്തിനും പൈസ വേണം അതിനാ അത് വേറെ കാര്യം പൈസ വലിയൊരു ഘടകമാ
ഈ പഠി ഭാഷ പഠിക്കുന്നതിന് തന്നെ വേണം ഫീസ്
പിന്നെ അവ അത് അവ അവരുടെ ഒരു വരുമാന മാർഗം നമ്മള് പഠിപ്പിച്ച് അങ്ങോട്ട് വിടുക
എന്നിട്ട് അവിടെ അവിടെ ഇപ്പോ പഠിക്കാൻ പോകുന്ന ലാംഗ്വേജ് അല്ല ജോലി പഠിക്കാൻ വേണം അതിന്റെ വേറെ ഫീസ് ഇങ്ങനെ ഒക്കെ പോയാലും പൈസ ചെലവാ
മാ മാ ഇപ്പൊ പി എസ് സിക്ക് പോകുന്നതിന് തന്നെ മാസം ആയിരം രൂപ വല്ല ചിലവാ ആണ് ആണ് പി എസ് സിക്ക് തന്നെ കൊടുക്കണം
ആ ജോലി കിട്ടു എല്ലാം പിന്നെ ഒരു ഇതിനങ്ങ് പോന്നു
ഉം
ഇവിടെ ഒന്നും ഇവിടുത്തെ ഉത്സവൊക്കെ കഴിഞ്ഞു
കഴിഞ്ഞൊള്ളയാ
മ് കഴിഞ്ഞു കഴിഞ്ഞു ഇവിട ഒരുപാടങ്ങനെ അമ്പലങ്ങൾ ഒന്നുല്ല കൊറച്ച് അമ്പലങ്ങളൊക്കെ ഉള്ളൂ ഒരുപാട് അമ്പലം ഉണ്ടെങ്കിലും നമ്മള് അങ്ങനെ ഉത്സവത്തിനൊക്കെ പോന്നെ കൊറച്ച് ചുരുക്കം കുറച്ച് അം മ്പലങ്ങളൊക്കെയൊള്ള്
ആ ആ
ന്നെ ഒള്ള അമ്പലങ്ങളിലെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് ഉത്സവത്തിനൊക്കെ പോണമെങ്കില് കൂടെ ഒരാളൊക്കെ വേണമല്ലോ ഒറ്റക്ക് പോകാം ഒറ്റക്ക് പോന്ന ൻ്റെ ഒരു ഇതില്ലല്ലോ ഉൽസ
മ് മ്
ഏയ് ഇപ്പോൾ ഓച്ചിറയിലൊക്കെ ഓരോന്ന് വരുവാണല്ലോ
ആ ആ ഇനി ഓച്ചിറക്കളി അതൊക്കെ നല്ലതാണ് ച്ചാല് ഇരുപത്തെട്ടാം ഓണത്തിനല് ലെ നല്ലത്
ആ ഇരുപത്തിയെട്ടാം ഓണം വലിയ ഒരു സ് ഓച്ചിറയിലെ എല്ലാത്തിനും എല്ലാം കാണാൻ നല്ലയല്ലേ
ആ
ഇനിയിപ്പോ ഓച്ചിറ കളി വരുന്നു പിന്നെ വൃശ്ചിക ല്ലി നാപ്പത്തൊന്ന് ദിവസത്തെ പരു ഇത് വരുന്നു
ഓച്ചിറ ഇരുപത്തെട്ടാം ഓണത്തിനും നാപ്പത്തിയൊന്നിനും ഇതേവരെ ഞാൻ പോയിട്ടില്ല അത് ഭയങ്കര പരുപാടിയാന്നൊക്കെ പറയ്ന്ന്.
ആ അല്ലേ ആ
അതിനു വേണ്ടി അമ്പലത്തിലെ കുളമൊക്കെ വൃത്തിയാക്കിയി അവരിട്ടേക്കുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിനെ
ഒരുവെട്ടക്കെ പോയി കാണണം
മ്ം ഭയ മ് ശരി